ഹലോ ആ കേക് കേൾക്കുന്നുണ്ടോവിടാ?
ആ ഇണ്ട്ണ്ട്.
ആ എന്തേയ്യ്ന്ന്?
ഞാ ഒന്നും ചെയ്യുന്നില്ല പണികളൊന്നും കഴിഞ്ഞിട്ടില്ല.
ഹൗസ് വൈഫാ അതോ ജോലി വല്ലോം ഇണ്ട? ഹൗസ് വൈഫ് ആണ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോന്ന്?
ഹൗസ് വൈഫ് ആണ്.
ആ ആ ഇവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു സൈഡില് അത് നടക്ക്‌ന്ന്.
ഉം
പിന്നെ?
മഴയൊക്കെ പെയ്യുന്നു. എന്താ?
കൊച്ചുങ്ങള്?
അവര് ഓരോരുത്തരായി കളിക്കാൻ പോയിട്ടൊണ്ട് സ്കൂളിലിന്ന് പോയില്ല.
ആ ന്ന് പോണ്ടല്ലേ?
ആ ആ
ഉം ട്യൂഷനൊന്നും പോവുലേ?
ഇല്ല ഇല്ല പോയിട്ടില്ല.
ആ ഓക്കെ.
ഉം അവടെ മഴ പെയ്യ്ന്നുണ്ടോ?
ഇന്നിപ്പോ രാവിലെ ചെറുതായിട്ട് പെയ്തിട്ടക്കെ തോന്ന് അല്ല ഇച്ചിരി വെയില് കാണുന്നു സ്ഥലം?
ആ ആ മഴയായാല് പണിയെല്ലാം ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കുവല്ലോ.
ആ നല്ല കാലാവസ്ഥല്ലേ അതുകൊണ്ട് പോയി കെടന്ന് ഒറങ്ങാനേ തോന്നത്തൊ
അതെ അതെ ഭയങ്കര മടിയായിരിക്കും എണീക്കാനെക്കെ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റ ത്തില്ല.
ആ പിന്നെ ഭയങ്കര മടിയായിരിക്കും. പിന്നെ മദ്രസെ പോന്നോണ്ട് എങ്ങനെയാലും എണീറ്റലല്ലേ കുഞ്ഞിനെ വിടണ്ടേ.
ആ അതെ.
മദ്രസപ്പ സമയത്ത് കറക്റ്റ് ആയിട്ട് മഴ പെയ്തിരിക്കേം ചെയ്യും.
ആ അതെ ആ ആ ആ ഒരു ടൈമില് മാത്രം കറക്റ്റായിട്ട് മഴ പെയ്യു അല്ലെങ്കി പിന്നെ മഴേണ്ടാവില്ല.
ആ
പിന്നെന്താ അവിടെ കൃഷിയെല്ലാം ഉണ്ടോ.
കൃഷി ഇവിടെ വലിയ കൃഷിയൊന്നല്ല വീട്ടിലത്തേക്ക് ഇച്ചിരി മുളകൊക്കെന്ന ഇപ്പണ്ട് ഇച്ചിരി വറ്റൽ മുളകും..... കാന്തരിയൊക്കെ നിപ്പോണ്ട് പിന്നെ റംബൂട്ടാന ഉണ്ട് ഒരു റംബൂട്ടാ ഒരു റംബൂട്ടാനെള്ളേ ഒന്നല്ല അപ്പുറത്ത്..
ആ റമ്പൂട്ട ഇവിടെ കുട്ടികൾക്ക് കൊത്തിരി ഇഷ്ടാ...... കിട്ടിക്കഴിഞ്ഞ പെട്ടന്ന് കഴിച്ചു തീർത്തോളും അത് മാത്രം ഭയങ്കര ഇഷ്ടാ........
ആ ആ ഇല്ല കൊറോണപ്പ കൊറോണ സമയത്ത് അതിനുശേ....... കൊറോണ പഴംന്ന് പറയുന്ന കൊറോണ പഴംന്ന്....... ആ ഇത്പ്പ മഴ........ തോന്ന എല്ലാം പൊഴിഞ്ഞ് പോവുന്ന..... എല്ലാം പോയീ ആ എല്ലാം നല്ല രീതിയിൽ വന്നതാ മൊത്തം പൊയിഞ്ഞു പോയി അങ്ങ് ഒഞ്ഞഞ് മൂന്നാല് കാന്ന.......
നമ്മള അത്രയും കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയിട്ടേ പിന്നെ അതങ്ങ് പോകുമ്പോ ഭയങ്കര കഷ്........
ഭയങ്കര സങ്കടം വരത് ഇത്രയും പൊയിഞ്ഞഞ് മൂട്ട കിടക്കുന്ന കാണുമ്പോഴത്തേക്ക...,. ഒന്നും കിട്ടത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊയിരുന്നു. എന്തിനാണ്. എന്രാ.....
അല്ലേ നമ്മൾ അത് അത്രേം കഷ്ടപ്പെട്ട് നോക്കി വളർത്തുന്നത് പിന്നെ കൊഴിഞ്ഞ് പോവുമ്പോൾ പയങ്കര സങ്കടം ആന്ന് പറയ
ആ ആ
ഫുഡ എല്ലാം കഴിച്ചോ.
ആ കഴിഞ്ഞ് കഴിഞ്ഞ്, ഴിഞ്ഞ്
ഉം
എവിടെയാ..
പിന്നെന്താ ശനിയാഴ്ച ആയിക്കല്ലേ എവിടെയും പോകുന്നുണ്ടോ.........
ആ എങ്ങും പോന്നേന്നുംല്ല പ്രത്യേകിച്ച് എങ്ങും പോന്നില്ല.. ഇവിടെ വീട്ടിൽ തന്നെയാണ്.
കല്യാണം ഉണ്ട് അപ്പൊ അതിനെയുള്ള ഒഴിക്കത്തില.
ആ ഫംഗ്ഷനാണോ അതോ റിസെപ്ഷൻ ആണോ ഇന്ന് അതോ കല്യാണ ആണോ ഇന്ന്
അത് റിസപ്ഷനാ വൈകുന്നേര അല്ലേ....... കല്യാണൊക്കെ പറയുമ്പോളേ...... മക്കക്ക് ഭയങ്കര ഇഷ്ട പെട്ടെന്ന് റെഡി ആവാനൊക്കെ.........
ആ ആ ആ അടുത്തുള്ളതാണോ അതോ......... ഇര് പോള്ളതാ....,.
പത്ത് കിലോമീറ്റർ എല്ലാം പോണം. അവിടെ പോയാ ഭയങ്കര രസം എല്ലാവരുംക്കെ ആവുമ്പോളേ.. കുടുംബക്കാരൊക്കെ എല്ലകുമ്പോ. എല്ലാരും സംസാരിച്ചൊക്കെ ഇരുന്ന് പൈക്കര രസം ആയിട്ട് പോകും
ആ കുഞ്ഞുങ്ങൾക്ക് കളിക്കാന ആൾക്കാര് കൂടുതലും കിട്ടുല്ലോ.......
അതെ അതെ ഇപ്പൊ. ഇനി ഇപ്പൊ നാളെയ എല്ലാം എവിടെയെങ്കിലുംക്കെ പോണം ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിുണ്ട് നല്ല കാലാവസ്ഥയൊക്കെ അല്ലേ..
ഉം.......
അപ്പൊ എന്ത മലംപ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാല്നല്ല രസമായിരിക്കല്ലോ അവിടെന്ന്. ഇങ്ങനെയാ നോക്കുമ്പോ.
അവിടെന്നല്ലെ മഞ്ഞൊക്കെ കാണത്തില്ല എവിടെേക്കാ........
ആ മഞ്ഞെല്ലാം ഉണ്ട് അതാ എന്നന്നെ പറഞ്ഞ കോടയൊക്കെ മൂടുമ്പോേ നമുക്ക് നല്ല ഒരു റിഫ്രഷ്മെന്റ് ആയിരിക്കും.
ആ നമ്മടെ ഇവിടെ അങ്ങനെ കോള ഉള്ള സ്ഥലല്ല...... അതാ.
ഇവിടെ അപ്പുറത്തെ എല്ലാം എന്താ പാടങ്ങളും കാര്യങ്ങളുംക്കെ ആയതോണ്ട് വൈുന്നേരൊക്കെ ആകുമ്പോ മഴയൊക്കെ പെയ്യ്പോ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് ചായയക്കെ കുടിച്ചാല് നല്ല രസ ആയിരിക്കും ല്ല കാണുമ്പോഴൊക്കെ
ഉം അവിടെ പാടത്ത് പോയിരിക്ക സ്ഥലം ഉണ്ടോ അവിടെ
ആഹ് അവിടെങ്ങനെ സൈഡിലായിട്ട് ചെറിയ കടയെല്ലാം ഇണ്ട് അപ്പൊ അവിടെ പോയി ചായയൊക്കെ കുടിക്കും എന്നും വൈന്നേരൊക്കെ
ആഹ എല്ലാവരും പോവോ
എല്ലാവരും പോവും ഇവട്ന്ന് കൊറച്ചൊള്ളൂ അപ്പൊ നടന്ന് പോവാന് ദൂരേ ഉള്ളൂ അപ്പൊ അങ്ങനെ പോവും.
അപ്പൊ വയലും വെളളം ഇത് ചെറിയ തോട് കണക്കൊക്കെ കാണൂല്ലേ പുഴ അണക്കൊക്കെ
ആഹ തോട് കണക്കൊക്കെ ഉണ്ട് തോട്ടിലൊക്കെ കുട്ടികളെല്ലാം അവിടെ ഏത് നേരം നോക്കിയാലും തോട്ടിൽ എന്നാലും നമുക്ക് പറഞ്ഞു നിൽക്കാനൊക്കെ ഒരു പേടിയാണല്ലോ മഴയൊക്കെ ആവുമ്പോളേ ഇപ്പൊ പല വാർത്തകളും കേൾക്കുന്നല്ലേ
അങ്ങനെയെ അപ്പൊ അതിനത്തേക്ക് പോയി കുഞ്ഞുങ്ങൾ മീൻ മീനെ ക്ക് പിടിക്കത്തില്ലേനു
ആ മീനെല്ലാം പിടിക്കും ഓരോ തോർത്തും ഷോളൊക്കെ കൊണ്ടോയിട്ടേ മീനെല്ലാം പിടിച്ച് കൊണ്ട് നമ്മുക്ക് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ കുട്ടികൾ ഇതൊക്കെ ചെയ്ത് വരുന്നുണ്ടല്ലോ പറയുമ്പോളേ എന്നിട്ട് ഇവിടെയൊരു എന്താണ് കുപ്പിയിലെല്ലാം ഇട്ടെച്ച് അവരന്നെ തീറ്റയക്കെ കൊടുത്ത് അങ്ങനെ വളർത്തി കൊണ്ടുവരും.
ആഹ് അത് പിന്നെ കുറച്ച് കഴിയുമ്പോ ഇതാവത്തില്ലെ ഇപ്പ ചത്തുപോവത്തില്ലെ ഇങ്ങനെ പിടിക്കുന്ന നിങ്ങൾ
ആ ചാവും എന്നാലും അവർ പിടിച്ച് കൊണ്ടു വരുമ്പോഴേ അവർ തന്നെ നോക്കി വളർത്തുമ്പോൾ അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് അവി- അവർക്ക് അവരുടെ ഒരു ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അവർക്കൊരു ഇതായിരിക്കോല്ലോ ചത്തു പോവും ചത്തു പോവുമ്പോ അത് ഭയങ്കര സങ്കടന്നെ ആയിരിക്കും എന്നോട് എല്ലാം വന്ന് പറയും അമ്മ അത് ചത്ത് പോയി എന്താ ചെയ്യ പറഞ്ഞിട്ട് അങ്ങനെ പറയും
അല്ലാതെ മീൻ വളർത്തുല്ലോ അല്ലാതെ ഈ അല്ലാത്ത മത്സ്യ മത്സ്യങ്ങളുണ്ടല്ലോ അല്ലാതെ വളത്തു മത്സ്യങ്ങൾ
ആ അതല്ലാണ്ട് പക്ഷെ അതൊന്നും എന്താണ് അവർ വാങ്ങി കൊടുക്കൂല്ല മൂപ്പര് വാങ്ങി കൊടുക്കില്ല അതൊന്നും വേണ്ട വീട്ടിൽ വെച്ചാൽ ആ ചത്തു പോകും പിന്നെ വെറുതെ അയിൻ്റെ അത് നശിപ്പിക്കേണ്ടല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല പിന്നെ അവരായിട്ട് പിടിച്ചു കൊണ്ട് വരുമ്പോ അവർക്ക് ഒരു സന്തോഷാ
ആ ആ നമ്മളൊക്കെ ചെറുപ്പത്തിലിങ്ങനെ പോയി നമ്മളെ ചെറുപ്പത്തിലെ എന്റെ ചെറു ചെർപ്പത്തിലൊക്കെ ഞങ്ങള് അവിടെ തോട്ടിലൊക്കെ പോയി മീനൊക്കെ പിടിക്കുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ എന്റെ കൊച്ച് എന്റെ കാര്യ സമയത്താണ് ഇവിടെന്നും ആരും ഇല്ല അങ്ങനെ പിടിച്ചുപോവാനും വിടാനും അവിടെ തോടൊന്നുമില്ല
ഇമ് ഇമ് അങ്ങനെ ആരില്ലെങ്കിലും നമ്മൾ ഏതു നേരം ഫോണിലാ- ആയി പോവും കുട്ടികളൊക്കെ
ഇല്ല ഫോൺ അങ്ങനെ കൊടുക്കത്തില്ല അതിന് ഇങ്ങനെ പടം വരയ്ക്ക പിന്നെ ഓരോന്ന് വെച്ച് കളിക്ക കളിപ്പാട്ടം ടോയ്സ് ഒക്കെ വെച്ച്
ഉം ഉം അതന്നെയാ നല്ലത് ഇപ്പൊ അധികം എന്താ നമ്മുടെ ജനറേഷൻ എന്ന് പറ അങ്ങനെയാണല്ലോ ഫോണിലന്നെയാണല്ലോ ഏത് നേരോം
അ തന്നെ വലുത് മുതൽ ചെറുത് വരെ അതുന്നെ ഇപ്പൊ ജനിച്ച് വീഴുന്നത് പോലും ഒരു ഫോണും കൊണ്ടല്ലേ
ഉം അപ്പൊ മഴയാ ഇപ്പൊ പുറത്തൊക്കെ മഴയായാലും വെയിൽ ആയാലും നമ്മൾ കത്ത് ഇരുന്ന് ഫോൺ കളിക്ക ന്നുള്ളതാണല്ലോ കുട്ടികളുടെ ഒക്കെ ഇത് എന്ത് നടന്നാലും അവർ ഒന്നും അറിയാൻ പോകുന്നില്ല
പുതിയതായി ഇതിനെ കുറിച്ച് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുകയാണ് പുറം ലോകായിട്ട് ഒരു വിവരവും ഇല്ലാത്ത
അതീന്നൊക്കെ കൊറേ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മളന്നെ നോക്കണം നമ്മളെ മക്കള്ടെ കാര്യല്ലേ നമ്മളന്നെ നോക്കണല്ലോ
ആ ഇവിടെന്ന് പിന്നെ പ്രത്യേകിച്ച് ആരു ഇല്ല പുറത്ത് പോയി കളിക്കാൻ വേണ്ടിയെ എല്ലാം വല്ല്യെ കുട്ടികളാകുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഓരോ പ്രായാനുസരിച് അവരുടെ പ്രായത്തിലില്ലോരോടെല്ലേ കൂടെത്തൊള്ളൂ ഇവിടെ അങ്ങനെ അതിനനുസരിച്ചില്ല എല്ലാരും വലുത് മൂത്തത് ചള ഇളയത് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ പിന്നെ ഇളയതിന്റെ കൂടെയൊക്കെ പോയിര്ന്ന് കളിക്കും
എന്നാലും പടം വരപ്പ് അങ്ങനെയൊക്കയാവും ഒക്കെ മാറി നിക്കാ
കാത്തു കാണും പക്ഷെ എപ്പഴും ഞാൻ കൊടുക്കത്തില്ല കാരണം ഇതിന് അഡിക്റ്റ്ആകും എന്നറിയാം കൊടുക്കത്തില്ല അവരുടേത് അവര് അവര്ടേതായ ലോകത്ത് അതായത് പടം വരപ്പായാലും അവരുടെ സാധനങ്ങൾ അടുക്കിപ്പറക്കി വെക ഇക്ക് അങ്ങനെ അതും ഇതൊക്കെ ചെയ്തു തന്നിരിക്കും
ഉം ഉ ആ ചെറുപ്പത്തി തന്നെ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാ വലുപ്പത്തേ നമുക്ക് ക്ക അങ്ങനെയൊന്നും ആവശ്യം വരില്ല ഫോണിന്റെ ഒന്നും ആ ഒരു ഇതിലന്നെ നിന്നോളും
സ്വന്തായിട്ട് ടീച്ചറും കുട്ടിയേളും കളിക്ക കുറേ പാവ കുട്ടിയെളൊക്കെ നെരത്തി വെച്ചിട്ട് അതൊക്കെ തന്നെ ഇവിടെ പരിപാടി ല്ലത് ഫോണായിട്ട് അങ്ങനെ ഭയങ്കരായിട്ട് ഉപയോഗിക്കില്ല പിന്നെ ഞാൻ വല്ല സിനിമ കാണുമ്പോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതതെള്ളൂ അല്ലാതെ
ആഹ് ആഹ് നല്ല കാര്യം തന്നെയാ സ്കൂളിലൊക്കെ പോകുമ്പോ പിന്നെ ഭയങ്കര സമാധാനം ആണല്ലോ അവിടെ
അവിടെ ഒരുപാട് കൂട്ടാര് ഉള്ളമ്പോഴത്തേക്ക് ഉം കൂടെ ഒരുപാട് പേര് കാണോല്ലോ സ്കൂളില്
അതെ അതെ ഇടെ എങ്ങനെ അടുത്ത തന്നെയാണോ സ്കൂളൊക്കെ വരുന്നെ
ആ സ്കൂൾ അടുത്ത് തന്നെയാണ് നടന്നു പോയ പക്ഷെ ഒരു വയല് കണക്ക് അനുസരിച്ച് കേറിപ്പോണം വയലിലോട്ട് അങ്ങോട്ടും എപ്പഴും ഇപ്പ ആരും നേരത്തേക്കെ വയല് വഴിയാണ് എല്ലാരും പോക്കൊണ്ടിരുന്നതന്ന് പറയരുത് ഇപ്പഴ വയലയ് കാട് പിടിച്ചെട്ക്ക ആരും കൃഷി ഇറക്കത്തും ഇല്ല ഒന്നും ചെയ്യാത്തത് കൊണ്ടേയ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊണ്ട് കാട് പിടിച്ചട്ക്കാ അതുകൊണ്ട് റോഡേ പോയി വരത്തേള്ളൂ റോഡേ പോയല്ലേ കൊണ്ടാക്കേ ചെയ്തത്
അങ്ങനെ കൃഷി കൃഷിയിലൊന്നും ആരൊന്നും അങ്ങനെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ
ഇപ്പ ആരും കൃഷി ചെയ്യുന്നില്ല ഇപ്പൊ എല്ലാരും വേറെ വേറെ ഇതല്ലേ നോക്കുന്നത് കൃഷി ഇപ്പൊ നെല്ല് വയല് പിന്നെ വലുത് ഇവിടെക്കുള്ള നെല്ലവയലൊക്കെ മൊത്തവും ഇത് ആക്കിട്ട് ചീനി നട്ട് ഇപ്പ ചീനി ആണെങ്കിൽ പന്നി ശല്യം കൊണ്ട് ആരും അതും എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല വെറുതെ വെള്ളം കയറി കിടക്ക ഇപ്പ ഉണക്കാവുമ്പോഴത്തേക്ക് പിന്നെ ഉപകാരം ഉള്ളത് പശു വളർത്തുന്നവർക്കൊക്കെ ഉപകാരം ഉണ്ടത് പോച്ചേരിക്കിട ക്കുമ്പോ അവർക്ക് പശുവിനെ കൊണ്ടെന്ന് കെട്ടാം പശു പോത്ത് കാള ക്കെ കൊണ്ടോയി കെട്ടാം അവർക്ക് പോച്ച പറിച് കൊണ്ടോവാ അതേ ഉള്ളു ഉപകാരം അല്ലാതെ
ഇപ്പൊ പശുമായാലും അതും കൊറവാണ് ഇപ്പൊ അങ്ങനെ എവിടീം നമ്മള് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും പശോ കോയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാവായിരുന്നല്ലോ
തൊട്ടടുത്തടുത്തുള്ള വീടുകളിൽ തന്നെ ഒരുപാട് പശുക്കളായാല് ആട് ക്കെയുണ്ട് ഇപ്പോ ഇവിടെയൊന്നും അങ്ങനെ വലതായിട്ടില്ല ഇപ്പോ രണ്ട് മൂന്ന് വീടുകളിലേ ഉള്ളൂ ഇവിടെ നെരത്തി നെരത്തി ണ്ടായിരുന്ന്
ഏഹ് ഹ്
അതൊക്കെ തന്നെയാണ്
എന്നാ ശരി അങ്ങനെ കൊറച്ച് തിരക്ക്‌ണ്ടേ
ഓക്കെ ശരി ആണെങ്കി